ആഹ എന്തെക്കെയണ്ട് വിശേഷം
എ സുഖണ്
ഉ എന്താ ഉച്ചളക്കത്തിലാ
ആഹ് അവിടെ കിടന്നക്കണ് ഉറങ്ങിയിട്ടൊന്നും ഇല്ല
ആ ഉച്ചക്ക് ഉറങ്ങോ
ആഹ് ഇപ്പൊ കുട്ടിനെ എങ്ങനാ അംഗൻവാടി കൊണ്ടാക്കിയ കാരണം ഉച്ചക്കത്തെ ഉറക്കം പോയിക്കാനൊരു ഞമ്മള് രണ്ടര മൂന്ന മണിയ നേരത്ത് കൊണ്ടുവരാൻ പോകും ആഇറങ്ങാൻ പറ്റില്ലതിരുമ്പികുളി ആയിരിക്കും പിന്നെ നാർത്ത കഴിഞ്ഞുട്ടോ ഇല്ലെങ്കിൽ ഒന്നര ഒക്കെവും പിന്നെ ഒന്ന് ചോറുണലൊക്കെ കയിഞ്ഞ് കിടക്കുമ്പഴത്തേ അതിനേട്ട്
ആ അങ്ങനെ കുട്ടിയടുന്ന് അംഗൽവാടിന്ന് അവിടുന്ന് ഉറങ്ങുവോ
ഓനെ അവിടുന്ന് ആ ഇടക്ക് പറ ഞാന് വെറുതെ കിടന്നിട്ടുള്ളു ഉറങ്ങിയിട്ടില്ലമ്മ അമ്മ ഇത് വർക്ക്‌ ചെയ്തിട്ടുണ്ട്
ആ ആ മൂന്ന് വയസായതാ അതോ നാല് വയസോ മ്മ് ആ അല്ല മൂന്നരേ ആയ് ആയാലും ചെല കുട്ട്യൾക്ക് തൊട്ടില് കിടിയെങ്കിലെ ഒർങ്ങോള്ളു അതാ ഞാൻ ചോ
ആ വനെന്നാ ഞാൻ തൊട്ടീലെന്നെ കെട ത്തീട്ടില്ല ചെറ്പ്പത്തില് കെടത്തിയാ ന്റെ രണ്ടാമത്തെ മോളെ ന്താണ് ദെപോലെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട അയിൻ്റെ മുമ്പെനിയൊ തൊണ്ണൂറാവണേന്റെ മുമ്പതന്നെ കുട്ടിണ്ട് തൊട്ടിപാത്രത്തില് കെട അയിൻ്റേഷം ഇക്ക് പിന്നെ പേടിയാണ് അങ്ങനെ താഴെ ത്താണ് കെട്ടീ ങ്ങനാവുമ്പൊ വലേലെന്നെ തൊട്ടി പാത്രം മുട് പോവുലെ അങ്ങനെ ഒ ക്കുന്ന സമയത്ത് അപ്പം പിന്നെ ക്ക് അയിൻ്റേഷം ഞാനങ്ങനെ കടത് തലേ ല്ല ൻ്റെ അമ്മളെ കയ് അമ്മളെട്ത്ത് കട്ത്തിയാ ഇക്കൊരു സമാദാന
ആ ഞൻ മ്മ് അറീല ഞാൻ രാത്രി കെടക്കുമ്പോ ഞാന് തൊട്ടിലീല് ഇടല് ല്ല ല്ല പക്ഷെ പകല് ഞാന് തൊട്ടിലീടും ന്നാ തൊട്ടിലീലായാല് കൊറച്ചൊന്ന് കൊർച്ച് സമയം കടന്നോളും കര്തി
കടന്നൊറങ്ങും ആ അ
അപ്പം ഞമ്മളറിയാലോ രാത്രി പിന്നെ ചെലപ്പം ഇങ്ങനെട് ക്ക്ങ്ങനെ ഒണര്ണോണ്ട് നമ്മളെണീറ്റ്ങ്ങനെ പോര്ണം തൊട്ട്ലിന്റെട്ത്ത് അപ്പൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ് തൊട് തൊട്ളീല് ഇടലില്ല പകല് ഞാന് തൊട്ട്ലീലാടല് കാരണം ന്നാ കൊർച്ച് സമയം ഒർങ്ങിയാ നമ്മക്കും തന്നെ ഞ് പണി കഴിഞ്ഞാ ഞമ്മക് കെടക്കണെങ്കി ഓലൊർങ്ങിയാലല്ലെ അല്ലെങ്കി അമ്മക്ക് കട്ക്കാൻ പറ്റൂ ലല്ലോ
മറ്റേ മക്കളൊക്കെ സ്കൂള് പോയി കാണും ല്ലേ
ആ ടെരക്ടസ്കോപ് വഴി ഞ്ഞും പ്പ വരാന് കൊറച്ചൂടി ഇണ്ട് നാല് മണിയാന്നേരം
ആ ആ വണ്ടിക്ക അതോ നടന്നോ?
പോവാണ്ട് കൊറച്ച് പോവാണ്ട്.
ആ ആ ഞ ന്റെ മോള് ന്ക്ക് ആ ന്ക്ക് എന്റെ ഒരു മോള് നാ ലാണേ ഓള് ബസ്സിലാ പോവല്. ഞങ്ങളൊക്കെ ന്റെ ഹസ്ബന്റിന്റെ വി ട്ട്ന്ന് മദ്രസ് സ്കൂളൊക്കെ ദൂരെയാണ് ദൂരെച്ചാല് കൊറ ച്ചൊക്കെ ദൂരെയാ മദ്രസ്കൂൾ തന്നെ കൊറ ച്ചു പോവാൻ ക്ഷേ ഞങ്ങള് ക്കൊന്നും ഞങ്ങളെ വീട്ട്ന്ന് ഞങ്ങൾ നടന്നേ പോയിണി സ്കൂളും മദ്രസും എൽ പി യു പിയും കൂടിയ സ്കൂളാണ് പിന്നെ ഹൈസ് സ്കൂൾക്കും ഹയർ സെക്കഡറിക്കും ഞാന് ഞങ്ങളടുത്തുള്ള സ്കൂളിക്കാണ് പോയിനത്. അങ്ങനെ ബസ്സില് പോവിണ്ട്യ ആവശ്യം ഇ ക്കില്ലേനി നിക്കൊക്കെ ബസ് സില് പോകേച് ഒരു പേടിയേ അങ്ങനെ ചേലാവാത്ത ഞാന് ന്റെ വീട്ടിന്ന് ഞാനേ ബസ്സിനു പോവാതെ സ് കൂൾക്ക് ഇതായിട്ടുള്ളൂ ബാക്കി എല്ലാരും ഈ പത്ത് വരെ അല്ലെങ്കി പ്ലസ് വണ്ണും പ്ലസ് റ്റൂ എങ്കിലും പോയിക്കാണും. തെ ഞാൻ പോയിട്ടില്ല നിച്ച് പേടിയാണ് പിന്നെ പോവാ ത്തോണ്ട്.
ആഹ്
അന്നൊക്കടുത്ത് സ്കൂളിന് ഞാനൊക്കെ കിട്ടിയാല് ഞമുക്ക് പോവിണ്ട്യ ആവശ്യല്ലാ. ഞാ കല്യാണം നമ്മുക്ക്ന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഓലോക്ക് വണ്ടിയൊക്കെ ഉണ്ടാവുമ്പള് ഞമ്മള് അങ്ങനെ പോകും, അങ്ങനെയും ബസ്സില് പോവിണ്ട്യ ആവശ്യം വന്നീതേ ഞാ ഇപ്പന്റെ അനിയ റ്റിക്കസ് കു കോളേജിക്കൊക്കെ ബസ്സില് ഇപ്പൊ രണ്ട് ബസ്സ് കയറിയൊക്കെ പോവാ. അപ്പ ഞാൻ ഓളോട് പറയും നിക്ക് ബസ് പോകാം. പേടിയാണ് ഇപ്പഴും പേടിയില്ല മാതിരിയാ.
ആഹ്
കൂളുന്നതൊരു സ്വരത്തിണ്ടായാല് സുഖം വേറെയാണ്.
ഉം ഇവരെ എവിടെ മദർസൊക്കെ അടുത്താണ് സ്കൂൾ കൊറച്ച് പോണം ആ എൽ പി എന്താണ് കൊറച്ച് അപ്പൊ അവിടുന്ന് കൊറച്ചുംകൂടിയും പോണം യു. പി ക്ക് അങ്ങനെയൊക്കെ ഉം ഞങ്ങളിവിടെ എൽ പി മാത്രേള്ളൂട്ട നാലാം ക്ലാസ് വരെ ഉള്ളൂ. പിന്നെ ഉം പിന്നെ ഞങ്ങള ആ കൊറച്ചൊരു എന്താണ് പത്തമ്പത് ആ അമ്പത് രൂപ കൊടുത്തിട്ട് പോണ്ട വഴിയുണ്ട്
സ്കൂൾ ബസ്സാണെങ്കി പൈസ വേണ്ടേ
ആ വേണം വേണം
ന്റെ ഞങ്ങൾക്ക് ബസിന് ബസിന് പോകാലോ ദൂര ദൂരം കുറവാണ് എന്നാലും നടന്ന ദൂരം അല്ലണോ അങ്ങനെയാണ് എന്നാലും വേണം പൈസ നാനൂറ്റി ചിൽ‌വാനമാണ്
വാണല്ലേ
അപ്പൊ നമ്മുക്കൊരു ക്ഷീണമാണ് എന്നാ നടക്കാനെല്ലാം വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് നട ത്തിയാലും പിന്നെ റോഡ് ക്രോസ്സ് ചെയ്യാനുള്ള ഇത്തുണ്ടാവുമ്പോ നമുക്കൊരു പേടി
ഇപ്പ അയിനെ ഇപ്പ അയിനൊരു കു കുട്ടികളും നടക്കാണ്ടാവില്ലല്ലോ ഞാൻ എന്റെ വലിയ മോള് എട്ടാം ക്ലാസ്സില് എട്ടാം ക്ലാസ്സില് ചേർത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഓള് നടന്ന തന്നെയാണ് പോയിരുന്നത് എട്ടാം ക്ലാസ് ഫുള്ള് പോയി. ഒമ്പത്ക്ക് കുറച്ച് പോയി അപ്പത്തിന്ന് പിന്നെ മഴ സമയൊക്കെ ആവൂല്ലേ മഴയ്ക്കുള്ള സമയാവും ഒരു കു ഓളുക്ക് തോണ ഇല്ല്യ ഓള് ഇങ്കട് എത്തുമ്പോത്തിന് ഞാൻ ആകെ ബേജാറ അവരോട്
എനിക്ക് പേടിയാണ് ഒറ്റക്ക് പറഞ്ഞേക്കാം ഇപ്പത്തെ കാലത്ത് പേടിയാണ്
പേടിയാണ് പേടിയണല്ലോ അപ്പൊ മഴക്കാലം വന്നാ നമ്മൾക്കു അത് ഏറെ പേടിയായിരിക്കും ഇനി പെണ്ണ അവിടെ എത്തിയോ സ്കൂളിലേ യൊഎന്തായി ഇവിടുന്ന് കുട്ടികള ഡോ മദ്രസ വരും ബസിന് ഓ കുട്ടികളൊക്കെ പോയിട്ട്ണ്ടാവും പിന്നെ ഇവലൊറ്റക്ക് പോണം പിന്നെ ആ കു കുട്ടികളെകൂടന്നും ഇപ്പൊ കുറച്ച പോ പോന്നാലൊക്കെ മടി ല്ലേ ആണ് കുട്ടികൾക്ക് ഒപ്പം കൂടേ ഉണ്ടാകാനും മടിയായിരിക്കും അങ്ങനൊയിട്ട് കൊറച്ചു ഭാഗം വരെ എന്താണ് എന്റെ ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുക്കും വണ്ടിമ്മെകൊണ്ടാക്കും. പിന്നെ അവിടുന്ന്ഓള് ലൈൻ ബ സിന് കയറി പോവ ചെയ്യല് അങ്ങനെ തന്നെ വരുമ്പോഴും അങ്ങനെക്കാട്ടുക ആഹ് വരുമ്പോഴും കുറച്ചു ഭാഗം വരെ കുറച്ചു ഭാഗം വരെ അതേപോലെ ബസ്സിന് വ ന്ന അവിടന്ന് ഇങ്ങോട്ട് ഒരുപാട് പോരാണ്ട് അങ്ങനെ നടത്ത ചെയ്യല്
സ്കൂൾബസിനെ ഏൽപ്പിച്ചാല് നമ്മക്ക് പേടില്ല എന്നാ വണ്ടി വരുന്ന സമയത്ത് എത്തിക്കണം അല്ലെങ്കിൽ നമുക്ക്നി നമ്മൾ കൊണ്ടുവരുകയൊക്കെ ആകുമ്പോൾ ആ സമയംകുമ്പൾ നമ്മൾ ഫ്രീ അല്ലെങ്കിനുമൊക്കെ ബുദ്ധിമുട്ട് ട്ടാണ് നമ്മളിപ്പോ എന്താ ചെയ്യാന്നുല്ല ബേജാറില് നിക്കും
ഇങ്ങനെ കടേലായതാ രണം പിും പോ ഇ രാവിലെ ഒരു കടക്ക് പോകുമ്പോ അങ്ങനെ ആക്കി കൊടുക്കശങ്ങട് വരും അപ്പൊ ഇങ്ങനെ നടക്കൂല അപ്പോൾ ഒറ്റക്ക് വരണം കുട്ടികളൊന്നും ഇല്ലാ അധികം കുട്ടികൾ ഈ. സ്കൂൾ ബസ്സിലാണ് എല്ലാ കുട്ടികളും പിന്നെ ഇപ്പോ നമ്മള് ഒറ്റക്ക് ആവണ്ട നിക്കണട വിചാരിച് കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഞാൻ ഒമ്പതാം ക്ലാസ് കുറച്ച് പോയിട്ടൊള്ളൂ അപ്പോതിന് പിന്നെ സ്കൂൾ ബസ്സിലാക്കി സ്കൂൾ ബസ്സില് കേറാണെങ്കിൽ ഓല് ഓൽക്ക്‌ പത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുവായിര ഇവിടെ അടുത്ത് ഓൽക്കാദ്യം കെട്ടി വെക്കണം രണ്ടു മാസത്തെ പൈസ
പൈസായിറ്റ് ആഹ് ആഹ് ഒരുമിച്ചാക്കാരം കൊടുക്ക ആ ആ
ആദ്യം നമ്മള് ആദ്യ നമ്മള്ണ്ട് പോരുമ്പോ എന്താണ് നമ്മൾ എട്ടാം ക്ലാസ് ആണെങ്കിലും ഒമ്പതാം ക്ലാസ് ആണെങ്കിലും തിരിച്ച് നമ്മള് ലാസ്റ്റ്ത്തെ ഘട്ടാകുമ്പോ ഒന്നില്ലങ്കിൽ അടക്കണ്ട അല്ലെങ്കിൽ ഞമുക്കാ പൈസ ഓല്ങ്ങട്ട് തിരിച്ചു തരും ക്ഷെ അങ്ങനെ ഒറ്റടിക്ക് നമുക്കങ്ങനെ കൊടുക്കാനില്ല അപ്പൊ ഇഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ കൊടുക്കാത്ത രീതിയിൽ ഇങ്ങള് കേറ്റാൻ പറ്റാണെങ്കിൽ മോളെ കേറ്റാണെ ഉപകാരേയിരുന്നു പറഞ്ഞു മ ൻ്റോം നല്ല കൊംമ്പടിച്ച ഒരു മാശുണ്ട് അവിടെ ആഹ് അപ്പൊ എന്താണ് ഒപ്പം പഠിച്ചാല ഉം എന്താണ് അപ്പൊ മാശായിട്ട് അവിടെ ഇണ്ട് പൈസക്കോ അങ്ങനെ അയാളോട് പറഞ്ഞിട് ട്ട് അങ്ങനെ ശരിയാക്കി
നമ്മളെ പരിചയല്ലോലൊക്കെ ഇണ്ടാവുമ്പോളേ നമുക്കൊരു ഒരു ബലാണ് ഹ്
ആ ഇവൾക്കും കൊടുക്കണം ഇവളുക്കും പത്ത് മുന്നൂറ്റി എത്രയോ ഇവളുക്കും കൊടുക്കണം ഓൾക്ക് എണ്ണൂ ക്കിയ്ണ്ട് ഏ അപ്പൊ ഒക്കപ്പാടൊന്നും നടക്കു ഇപ്രാശം ഞങ്ങള് അങ്ങനെ പറഞ്ഞിട്ട് മാസം മാസം ഫീസ് തരാം രണ്ടു മാസത്തെ ഫീസ് കെട്ടല് അത് തരും അത് ല്ലാത്ത ഇതിലെയാന്ന് ഇതാണ അവസ്ഥാണ് അപ്പൊ കൊഴപ്പില്ല നമ്മളവിടെ ചെന്ന്കയ്യുമ്പം പറഞ്ഞിറ്റാണെങ്കിൽ ഒരു കുഴപ്പൂല്ല ഉം അങ്ങനെ ആണ് ല്ലേ
ആണ് അത നമ്മള് പരിച ജ്ജ് ല്ലേലൂഅക്ക നമുക്കെനി പറഞ്ഞക്ക ഇഞെത് കാര്യ ഏത് സംഭവത്തിന് നമുക്ക് പരിചയല്ലപോലായ നമുക്കൊന്ന് സമാ ഒരു ബലാണല്ലോ
ബല അതെ അങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ കൊഴപ്പില്ല പിന്നപ്പ മാസങ്ങനെ വരും പ്പോ പിന്നെ കൊടുത്താ പോരെ അങ്ങനെ പോണ്ട് ഇങ്ങനെ നടക്കാനാണേലും കൂടുതല്ണ്ട് ഇല്ല ഇപ്പൊ മഴയില്ല രാവിലെക്കെ നല്ല മഴേരുന്നു
ഇവിടെ മഴ നല്ല മഴ വര്ണ്ണ്ട് രാവിലെ ചെറിയ അങ്ങനെയല്ല മഴൊ ന്നില്ലെനു പെയ്ത് തോർന്നു കൊർച്ചേരം ക്ഷെ ഇപ്പം നല്ല മഴ വെര്ണ് ണ്ട് പൊറത്തിട്ടതൊക്കെ ഒണങ്ങിച്ച ഒണങ്ങില്ല കാറ്റട്ടിട്ടുള്ള ഒലർച്ച വന്നിട്ടുള്ളൂ
ആ ആ മിഷേനില്ലേ
ഏയ് എ ഇവിടെ ഇന്റെ വീട്ട് ട്ടിലില്ല മിഷൻ ഇൻ്റെ അവിടെ ണ്ട് ഇൻ്റെ ഹസ്സ്ബൻ്റി ഹസ്ബൻറ് വീട്ടില്ണ്ട് ഞങ്ങള് കു കുടിയിരുന്നിട്ട് ഒരു അഞ്ച് വർഷോക്കേ ആയിട്ടുള്ളൂ
ആ
ട്ടിലായിരുന്നു പിന്നെ തറവാട് പൊളിച്ചാതെ അതിന്റെ അടുത്ത് വേറെ സ്ഥലുണ്ടായപ്പോ ഞങ്ങള് വീട് വെച്ച് പണിക്ക്
അപ്പൊ അതാണ് ഏറ്റവും നല്ലത് നമ്മക്ക്
വാർപ്പ് കഴിഞ്ഞപ്പോ തന്നെ ഉം ഇപ്പോതന്നേ ആ ഇപ്പൊ ഹസ്സ്ബൻ്റിന്റെ ഉപ്പ മരിച്ചു കൊറോണ ബാധിച്ചാണ്ട്
ആ ആ
ഖല്ലാതായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അർജൻ്റ് പണികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് അയ്ക്ക് കൂടി കൂടാൻ കഴിട്ടില്ലല്ലോ പിന്നെ ഇമ്മാന് കയ ട്ടെന്ന് ള്ളതില് ഉമ്മാ
ഉമ് അ തറവാട്ടിലിപ്പോ ആരേലും ഉണ്ടോ
ഇല്ല ഞങ്ങള് ച് ആകെ ഒരു മോനേ ഉള്ളൂ
ഉം
അപ്പൊ തറവാടിപ്പം വാടകക്ക് കൊടുത്തിട്ടുണ്ട്
അതെല്ലേ ഉം
പിന്നെ ചെറിയ വീടാണ് പിന്നെ നമ്മള് വലിയ പൈസയൊന്നും വാങ്ങിട്ടൂല്ല ഞമ്മള് സാധാരണ അറിയുന്ന പോലെയപ്പോ പിന്നെ വലിയ പൈസ ഞങ്ങൾ പറഞ്ഞിട്ടൂല്ല
പറഞ്ഞിട്ടിലാ ളിനെ
ചെറിയ വീടാണ് ബാത്റൂം ഒന്നും ഉള്ളിലില്ല അങ്ങനെയൊക്കെയ അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ പെട്ട് പിന്നെ ഉമ്മാക് സുഖമല്ലാതായപ്പോളന്റെ ഹസ്
ഉം ഉം ഞങ്ങള് ഇല്ലട്ടോ ഞങ്ങളീ തറവാട് വീട്ടിലും എന്ത ഉള്ളിലൊന്നുവില്ല ഓകേം പോ
ആഹ് അതാണ് പുറത്താമ്ബ്ലെ ഈ സുഖ ഇല്ലതെക്കെ ഇണ്ടാവുമ്ബ്ലെ ഞ്ഞ അല്ലെങ്കിലും സുഖല്ലാത്തത് തന്നല്ല രാത്രിഈ കാലത്ത് രാത്രിയൊക്കെ നമുക്ക് പുറത്ത് ബാത്റൂമ് ഒക്കെ പുറത് ത്ത് പോകാൻ ഇപ്പഴത്തെ കാലത്ത് പേടിയാണ്
അതെ അതെ
ക്ക് നമ്മള് പോയി ഇപ്പ എനിക്ക് പേടിയാ നിക്ക് പുറ ത്തിറങ്ങാൻ പേടിയ ആദ്യഒക്കെ ഞാൻ ഏത് നട്ടപ്പാതിരക്കും എന്റെ ഹസ് ബാൻഡ് നാട്ടില് ഉണ്ടാവില്ല അപ്പം മാനിപ്പാനി വിളിച്ചോണ് താമ് പേടിച്ചിട്ട് ഞാൻ മടിച് വിച്ചിട്ട് ഒറ്റക്ക് പോകും പിന്നെ ഇട് പറയലാണ് അങ്ങനെ പോകരുതെന്ന് നമ്മുക്ക് മടിയാണല്ലോ വിളിച്ചാന് അപ്പൊ അങ്ങനെയൊക്കെയാന് അന്ന് കുറയെ ബുദ്ധിമുട്ടിന് ഇപ്പോളും എനിക്ക് പുറത്തിറങ്ങാന് ഇപ്പ പേടി അന്ന് പേടിയില്ലേനി ഇപ്പൊ രാത്രിയൊക്കെ പുറത്തങ്ങാൻ പേടിയാണ്
ഇപ്പം പേടില്ല ഞാനും പേടിടാളന്നെ ഞാനും എന്റെ കല്യാണം കഴിഞ്ഞ് ക്ക പിന്റെ അമ്മോസിനൊക്കെ തന്നെ നങ്ങള് ഒച്ച കൂടുബത്തിനേക്കും വയസ്സായവരങ്ങനെയാണല്ലോ ഓര്ക്ക് ഉറക്കൊന്നും ഉണ്ടാവില്ല ഓല് നമ്മ പുത്തിറങ്ങ കാണ അപ്പൊ നമ്മക്ക് ഓലെ അറിയും അപ്പൊ ഞങ്ങളെ കൂടെ പോരും എന്താണ് ടോർച്ച് പടിച്ചങ്ങാണ്ട് ഒപ്പം നി കുറ്റിച്ചേയ് പിന്നെ ഉപുപ്പ പിന്നെ ഉപ്പ മരി ആഹ് എന്നാ ഒക്കെ